അ
എവിടെ?
എവിടെ മുത്തേ, വീട്ടിലുണ്ട്, എന്താ പരിപാടി?
എന്താ ഇങ്ങനെ പോണന്ന്, ജോലിയൊന്നുല്ല.
ആ ജോലില്ലേ? ജോലീല്ലായിറ്റിപ്പ നോക്ക്ണേ. ജോലിയും കാര്യൊക്കെ ഇങ്ങനെ ഓരോടുത്തേലുക്ക് ഓരോ രീതിയിലിങ്ങനെ പോയിക്കൊണ്ടിക്കുവാണ്. ഇപ്പ ചെക്കന്മാരൊക്കെ ബിസിനസ്സും കാര്യൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണ്ട്, ചെക്കന്മാരാപ്പ മെയിനായിട്ട്. വല്ല്യ ആളുകളെക്കാളുപ്പുണ്ട് അതാണ്. ക്കാർ മുമ്പ് തൊടങ്ങിവച്ചതല്ലേ ഇപ്പം മെയിനായിട്ട് വരുന്നത് ഈ വല്ല്യ ആളുകള ഇതിന്റെ ബിസിനസ്സ്, അത് ചെക്കന്മാരാണ് ചെറിയ ചെറിയ കുട്ടികള് മുതലിപ്പോ വെല്ല്യ വെല്ല്യ ബിസിനസു ആയിട്ടാണ് തുടങ്ങാ അത്, പക്ഷെ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് ഇൻസ്റ്റഗ്രാം പോലത്തെ ആപ്ലിക്കേഷനിലൊക്കെ നോക്കിയപ്പോ പണം സമ്പാദിക്ക നൊള്ള മാർഗാണോ അതൊ സമൂഹത്തിനെ മാറ്റിമറിക്കുന്നൊരു ശക്തിയാണോ എന്നാണ്. ചെല ചെലര് ചോദിക്കുന്നു അപ്പൊ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള മേഖലകളിൽ ഒന്നാണ് ബിസിനസ്സ് എന്ന് പറയണത്. ചെറിയൊരു കട മുതല് വമ്പൻ കമ്പനികൾ വരെ എന്താണ് ബിസിനസിന്റെ ഭാഗമായിട്ടിന്ന് മാറുന്നുണ്ട്. എന്നാലും ബിസിനസ്സ് എന്നത് ഒരു പണം സമ്പാദിക്കാൻ മാത്രല്ലല്ലോ അത് പ്രശ് ശ്നങ്ങളുടെ പരിഹാരം നൽകുക തൊഴിലു സൃഷ്ടിക്കുക അതുപോലെ തന്നെ സമ്പത്ത് വ്യവസ്ഥ മുന്നോട്ട് നയിക്കുക ഇതൊക്കെ ഒരു കാര്യാണ്, എ അതുപോലെ തന്നെ ബിസിനസ്സ് ന്ന് പറഞ്ഞാല് എന്താണെന്ന് നമ്മള് ചർച്ച ചെയ്യാന്നുണ്ടെങ്കില്, ലാഭം നേടുക അതുപോലെ തന്നെ അയിന്റെ അങ്ങനത്തെ ഒരു ലക്ഷ്യാണ് ഉൽപന്നങ്ങളോ സേവനങ്ങളോ ആളുകൾക്കെന്താണ് നൽകുന്ന പ്രവർത് ത്തനാണല്ലോ ബിസിനസ്സെന്ന് പറയുന്നത് ഉദാഹരണം ചായക്കട, ബേക്കറി, മൊബൈൽ ഷോപ്പ് പിന്നെ ഓൺലൈനില് കൊറേ സ്റ്റോറുകള് ഉണ്ടാക്കും പിന്നെ ഐ ടി കമ്പനികള് ഇതൊക്കെ ഇ ബിസിനസ്സിൻ്റെ വ്യക്തി ഗത അല്ലെങ്കിൽ വ്യത്യസ്ത രൂപങ്ങളായിട്ടാണിത് നമ്മക് ന്നാണ് മാറിക്കൊണ്ടിരിക്കണത് ഇപ്പോ ബിസിനസ്സിന് നല്ല വശങ്ങൾ ഒരുപാടുണ്ടല്ലോ അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടുവല്ലോ ബിസിനസ്സ് ചെയ്യുന്നവരു നല്ല ബിസിനസ്സ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വരുമാനം സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും പൈസ ഇങ്ങനെ കൊണ്ടു നടക്കണന്നില്ല ബിസിനസ് എന്ന് ബിസിനസിനെ കുറിച്ച് ബോധോള്ളവർക്ക് മനസ്സിലാവും പിന്നെ തൊഴിലവസരങ്ങള് ഒരു ചെറിയ സ്ഥാ സ്ഥാപനം പോലും പലർക്കും ജോലി നൽകാൻ എന്താണ്, കഴിയും നമുക്ക് പറ്റിയോർക്ക് ജോലി ചെയ്ത് ഒരുപാട് നല്ല കാര്യങ്ങള് ചെയ്യാൻ സാധിക്കും, പിന്നെ പുതിയ പുതിയ ആശയങ്ങൾ നമ്മളെ ചിന്ത അനുസരിച്ച് പുതിയ നങ്ങളും സേവനങ്ങളും ജീവിതം കൂടുതല് സൗകര്യ പ്രദമാക്കിയാണ്ട് കൊണ്ടുവരും പിന്നെ രാജ്യത്തിന്റെ വളർച്ച, ഇപ്പൊ നമ്മളൊരു വിജയകരമായ ബിസിനസുകള് നികുതിയിലും കൂടെ രാജ്യത്തിന്റെ ന്തപറയാ വികസനത്തിനും ഒരു സംഭാവന എന്ന് വേണമെ ങ്കി നമ്മക്ക് പറയാൻ പറ്റും അതുമാ ത്രല്ല ബിസിനസ്സ് ചെയ്യുന്നത് കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഏതൊന്നിലും വെല്ലുവിളികളുണ്ട്. അപ്പൊ നഷ്ട സാധ്യത ആ ഏത് ലാഭത്തിനും നഷ്ടണ്ടാവും ഓരോ ബിസിനസിനും, വിജയിക്കുമെന്ന് ഉറപ്പില്ല പക്ഷെ ചെല പ്പോ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കാൻ ചാൻസ് കൂടുതലാ. അതു മാത്രല്ല മത്സരയിന മത്സരാണ് ഇന്ന് മിക്ക മേഖലകളിലും കടുത്ത മത്സരണ്ട്, ഏ ഏത് ബിസിനസ്സപ്പാരാ ചെയ്യാത്തത്, ചെയ്യാത്തത് നമ്മൾ തപ്പണംന്നുണ്ടെങ്കിൽ കുറച്ച് സമയെടുക്കും പിന്നെ പിന്നെ പറഞ്ഞാ ജോലിക്കാരനെ പോലെ നിശ്ചിത സമയല്ലല്ലോ പല ബിസിനസ് ഉടമകള് ഇരുപത്തി നാല് മണിക്കൂർ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കണം ബാങ്ക് ഭയങ്കര സമ്മർദായിരിക്കും നമ്മൾ എന്ത് പറയ്യണേലും നോക്കണം ആ പ്രോ ക്കിതിനെ പറ്റി എന്തെങ്കിലും പറയാനണ്ടോ? ഉം നമ്മളെന്ത് ചെയ്താലേ എന്ത് കച്ചവടങ്ങള് ന്ന് മുന്നോട്ട് പോയാലെ നമ്മക്ക് നേട്ടം വരുള്ള് എന്ന് നമ്മളാദ്യം ചിന്തി
ലളിതമായരു രൂപത്തില് നമ്മൾ ഇത്രത്തോളം വിശാലബുദ്ധികൾ നമുക്ക് ഒന്നും എത്തിപ്പെടാൻ പറ്റില്ല.
അതായത് നമ്മള ചെയ്ത അത് നമുക്ക് നാള ശരിയാവും മറ്റന്നാൾ ശരിയാവും എന്റെ പ്രതീക്ഷക്ക വേണം
അത
അല്ലാതെ ഇത്ര തവണമ്മണ്ട് ചെയ്ത നമ്മള്
എന്താ ഒന്നട്ട പൊട്ടിപ്പോ പണിസായി പോയില് പി അല്ലെ നോക്ക നക്കണ്ട അടുത്തത് ഇ വേറെന്തെങ്കിലും ജോലി നോക്കാ എന്നുള്ള പരീക്ഷയില്ല നമ്മള്ന്നിട്ട് കാര്യ നമ്മളെ
ചെയ്യണം നമ്മള് എന്ത ബി ആത്മാത്രേ എന്ത
മുന്നോട്ട് പോകാനുള്ള രീതിയിൽ നഞമ്മൾ മുന്നോട്ട് പോകതെ ഇന്ന്
പിന്നെ നമ്മുക്ക ഒരു ബിസിനസ് ചെയ്തക്കണെക്ക് നാളെത് പൊട്ടാൻ സാധ്യത ഉണ്ട്
ഇപ്പ ഞാന ഫർണിച്ചറിന്റെ
വന്ന ചന്റെ കട കടയിൽ നിന്നപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു
കച്ചവടം വളരെ മോശമായിരുന്നു അ ഇപ്പോള
അപ്പോ എപ്പോഴും വട്ടുകൾക്ക് സാധനങ്ങളൊന്നും വാങ്ങണ്ട അപ്പൊ അതിന്റെ മലയാള പറയാം എന്താ
അ
കച്ചവടം കുറവാണ് എന്താ
എന്താ നമുക്ക് എന്താ ആളുകള്യാ പ്രജനപ്പെടുത്തുന്ന കാലയം എന്താ രസ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമുക്ക് കച്ചവടം കിട്ടുക അപ്പൊ പരസ്യത്തിലൂടെ കൂടെ
കൂടെയ നമ്മള് ചില ആളുകളെ ആകർഷിക്കേണ്ട
നമ്മ അങ്ങനെ ബിസിനസ് അങ്ങനെ പല നേട്ടങ്ങൾക്ക എത്തും ചെയ്യും പിന്നെ പറഞ്ഞാല് നമ്മള് എത്ര തവണ നമ്മള് എങ്ങനെ പൊട്ടി ാലും നമ്മ നക്ക മന ഇത് ചെയ്താൽ ശരിയാവുംും അത് ചെയ്താൽ ശരിയാവും എന്നുള്ള മനസ്സുണ്ടായൽ തന്ന
നമകാരോട്ട പോവും
പിന്നെ പലചരക്കകെ
ടാലും എ തൊട്ടന ചറ കടണ്ട് അവിടെ ചെറിയൊരു കട ക നല്ല കച്ചവടമാണ്
കാരണം വെച്ചാ ആ ആ ഒരു പ്രദേശത്തിലുള്ള ആ കച്ചവടം തന്നെ കേക്കമാതിട്ടാന അന്ത ഒരു
ഉഹ
പത്ത നൂറ് കൂടിന്റെൊക്കെ അടുത്താണ് ഒ ഒറ്റ കട ഉള്ളത് ആ കടയില് എല്ലാ സാധനങ്ങളും
സാധനതരിസ് പ
കാരച്ച പുറത്തേക്ക് പോവാാതൊക്കെ ഉള്ള മാർഗം നോക്കിയിട്ടാണ്
ട്ടാണ് ആ കച്ചവടക്കാരും ചെയ്യുന്നത്
എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടെത്തിച്ച്ു അതായത് നമുക്ക് ചെറിയ ചെറിയ കയ മുതൽ പിന്നെ കമ്പികൾ പോലുള്ള സാധങ്ങ സാധനം എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് അതായത് അപ്പുറത്ത് മേോ ഇത്ത പോണം റോഡിലൊക്കെ ഹ സിറ്റി എന്താ പോവാത്ത രീതിയിൽ അയാളളെ കച്ചവടം കൊണ്ട
ളം കൊണ്ടത്തിച്ച
പിന്നന്ന് പറഞ്ഞാല് പിന്നന്ന് പറഞ്ഞാ പിന്നെ ഞമ്മക്കരു മന മനശാശീര
ല്ല നൽക്കണം
പിന്നെ അതേപോലെ ഞാനും ബൈക്കിന്റെ കുറെേ കച്ചവടങ്ങൾ ചെയ്തു വാടക കൊടുത്ത കാറ് വാടക കൊടുത്തോ അങ്ങനെ കൊറെ ബിസിന ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ മുന്നോട്ട് പോണമെങ്കില് നമ്മുക്ക് എല്ലാം നോ നോക്കി നോക്കി ചെയ്യല് ചെയ്യണം
ചെയ്യണം
ആ തൻ തൻ ചെയ്തിട്ടുള്ളേ ഒന്റെറെ കച്ചവടൊക്കെ
അതെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വണ്ടി കാറി്ന്റെ ചെയ്തിട്ടുണ്ട് കാറ് വാടകക്ക് കൊടുക്കുക അതുപോലെ തന്നെ ബൈക്കുകൾ വാടകക്ക് കൊടുക്കുക വടക മാത്രമല്ല അത് വിൽക്കുക ഇടനിലക്കാരനായിട്ട് വിൽക്കുക അതിൽ നിന്ന് കമ്മീഷൻ പിേടിക്കുക ഒരുപാട് കാര്യങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട് ചെയ്യാൻ മാത്രമല്ല അതില് നമ്മൾ ഇന്ന് തുടങ്ങിയാ ഇന്ന് ചിലപ്പോം നമുക്ക് കച്ചവടം കിട്ടുല നാളെ കിട്ടും തുടർച്ചയായി നമ്മൾ എന്തൊക്കെയ അതിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തു പോകുമ്പോ നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഇപ്പ അങ്ങനെയാണ് കിട്ടിയത് മുമ്പ് ഞാൻ ചെയ്ത് രണ്ടു ദിവസം ചെയ്തത് നിർത്തി അതെചടപ്പായിട്ട് നിർത്ത എത്തിയതാണ് പക്ഷേ എന്നാലും പിന്നെ എനിക്ക് എന്താക്കി അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാന എന്താക്കി പഠിച്ചപ്പളാണ എനിക്ക് മനസ്സിലായത് തുടർച്ച വേണം തുടർച്ച ഉണ്ടെങ്കിലിൽ പ്പഴാതുടർച്ചയായി ചെയ്തൊരു രണ്ട് മൂന്ന മാസത്തിടക്ക് ഒരു കച്ചവടം കിട്ടി കാറിന്റെത് വലിയ കാർ തന്നെ പോയത്തത് ആ ഒരു മെഴസഡീസിൻ്റെ കാറ് തന്നെ പോയി അതിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി സന്തോഷ വന്ന് പിന്നെ പിറ്റാത്ത മാസം വന്നപ്പോ മൂന്ന് കാറ് വീണ്ടു പോയി എൻ്റെ കയ്യിൽ നിന്ന്തന്നെ അപ്പോൾ അങ്ങനൊരു തുടർച്ച എനിക്ക് മനസ്സിലായി കദേശം ഇന്നത്തെ കാലത്ത് ബിസിനസ്സ് അവസരങ്ങളും ഒരുപാടാണ് ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സ് ഉണ്ടല്ലോ ഈഅതായത് ഈ കൊമേഴ്സ് ട്രോപ്പ് ഷിപ്പിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഡിജിറ്റൽ ഉൽപന്നങ്ങളെ വിൽക്ക ക്കഅതുപോലെ തന്നെ ഓൺലൈനിൽ ഓഫലൈനും കുറെ ബിസിനസ് ഉണ്ട് ഫുഡ് ബിസിനസ്സുകളുണ്ട് ഭക്ഷണത്തിൻന്റെയിട്ട് റീ റ്റൈൽഷോപ്പ് പലചരക്ക് കടകളും പിന്നെ സർവീസ് ബിസിനസുകളും കാർഷിക ബിസിനസ്സുകളുംങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ഓൺലൈനായിട്ട് ഓഫ് ലൈൻ ആയിട്ട്നായിട്ടൊക്കെ ഇന്ന് കിട്ടാനുണ്ട് വിജയകരമായ ബിസിനസുകളുടെ പൊതുവിശേഷത എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് അതുപോലെ തന്നെ റിസ്ക് എടുക്കാനുള്ള ധൈര്യം പഠിക്കാനുള്ള മനോഭാവം അതുപോലെ ഉപഭോക്താക്കളെ മനസിലാക്കാനുള്ള കഴിവ് പിന്നെ പരാജയങ്ങളിൽന്ന് പഠ ഒരുപാട് കാര്യങ്ങൾ ഒരു വികസനത്തിന്റബിസിനസ്സ് വിജയകരമായിട്ടള്ള ങ്ങിലുള്ള പൊതുവിശേഷങ്ങളാണ്പിന്നെ തെറ്റ് തെറ്റിദ്ധാരണകൾ കുറേുണ്ട് ഇപ്പോൾ കുറെേ ആൾക്കാർക്ക് ഇപ്പോഴും ആൾക്കാരുടെ മൈന്റില് മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ബിസിന തുടങ്ങാൻ വലിയ പണം വേണെന്നുള്ളത് എല്ലായ്പ്പയുമല്ല കാരണം പല വലിയ സംരംഭങ്ങളും ചെറിയ ചെറിയ മൂലധനത്തിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ ചെറിയ മൂലധനത്തിൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ ഇല്ലാത ആരംഭിച്ച ആളുകളുണ്ട് ചെറിയ എന്തെങ്കിലും പൈസ ഇല്ലാത അതുപോലെ ലക്ഷ്യമായ ബിസിനസ്സിന് വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ ഒരു ബിസിനസ്സ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ട കിട്ടുന്ന ഒരു വരുമാനത്തി നിന്ന് എന്താക്കും വേറെ വലിയ ബിസിനസ് തുടങ്ങ ഒരുപാട് കച്ചവടക്കാാര് ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് പിന്നെ എന്തിനാണ് ബാക്കിയിലോട് ഇത് നോക്കണേ ബിസിനസ്സ് ചെയ്താനോട് ഉടൻ കോടീശ്വരനാവും എന്നുള്ളരു തെറ്റിധാരണ ആളുകൾ ബിസിന ചെയ്താൽ മതി അ പോന്നട്ടില്ലല്ലേ
തുണി തുണിഷപ്പ വേപാരം നടന്ന അ നല്ല സാധ്യത ഉള്ളതാണ് പ്രത്യേകിച്ച് കത്േ പട പ
കൂടു വസ്ത്രങ്ങ ക വസ് ത്രങ്ങ
ആ ബായ ചെറതരി പച്ചി ചല്ല ആവശ്യമായ തുടങ്ങിയ വസ്ത്രങ്ങളെക്കെ നമ്മള് വാ ചെയ്താല് ചെറിയ ഷോപ്പ്
ഷോപ്പ് ആണെങ്കിലും
ഒരു മൂന്ന് പത്ത് ലക്ഷം വരെ നിക്ഷേപം ആവശ്യമായി വരാം നല്ല നിക്ഷേ സെലക്ഷനും നല്ല സ്ഥലത്ത് പോയിട്ട് നമ്മള് ഒരു ചെറിയൊരു ഏരിയ യിലും
ഒരു വസ്ത്രഷോപ്പോ കട തൊ ടങ്ങിയാലോ നമുക്ക്
അതായത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും കുട്ടികൾ എന്നിവയയുടെ വസ്ത്രങ്ങൾ സെക്ഷനുകളായി
കളായി ഒരുക്കുക
പിന്നെ സീസണുള്ള റമദാൻ റമ പ്രധാന പെരുന്നാള് ഓണം സ്കൂള് ഓപ്പണിങ്ങ് ലക്ഷ്യമാക്കി നമ്മുക്ക് നല്ല വസ്ത്രങ്ങൾ കൊണ്ട്
കൊണ്ടേയിട്ടിട്ടു കച്ചവടം തൊ ടങ്ങാം അതും ശരിയാണ് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ബിസിനസ്സ് ചെയ്താ ഉടൻ കോടീശ്വരനാവുന്നൊള്ള തെറ്റി ദ്ധാരണയൊണ്ട് നമ്മള് പെയെ ഇങ്ങനെ ഐഡിയകള് സംസാരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൊറച്ചുടെ വെച്ചു തൊടങ്ങുക യഥർത്ഥത്തിൽ വിജയകരമായ ബിസിനസ്സ് വളരാൻ വർഷങ്ങളെടുക്കും എന്നാലും നമുക്ക് എന്താക്കാൻ പറ്റും കോടീശ്വരൻ അല്ലെങ്കിലും നമുക്കൊന്ന് ഉം ഒരാളോട് കൈ നീട്ടാതെ നല്ല രീതി നമ്മടെ കാര്യങ്ങളെക്കെ കഴിഞ്ഞ് പോയിട്ടൊക്കെ നമുക്ക് പറ്റും
അതെ മറ്റൊരാളോട് പത്ത് പത്ത് രൂപ കൈനീട്ടാതെ നമ്മക്ക് ജീവിക്കാൻ മാർഗ്ഗല്ലേ നമ്മള്
നമ്മള് തന്നെ കണ്ടെത്തണം ഉം പിന്നെഉള്ളൊരു മ ഇതു വരു മനസ് പറഞ്ഞാല് പരാജയപ്പെട്ടു കഴിഞ്ഞാ ഒരു ബിസിനസ് തൊ ടങ്ങി അത് ഒന്നു പരാജയപ്പെടുമ്പോ നമ്മുക്ക് രക്ഷയില്ല
ആ അതെ അതെ അതെ ശരിക്കും എന്റെ മനസ്സൊക്കെ അങ്ങനെയാണ് ഞാനിപ്പോ എത്ര ചെയ്താലും നമ്മക്കത് മുന്നോട്ട് പോ പോവുലാന്നൊരു പേടിയാണ്
ആ പക്ഷേ നമ്മക്ക് അപ്പത്തെ പൈസ അടക്കാനില്ല എല്ലാ പൈസ കൊണ്ടേക്കയാ നമ്മള് ഓരോ
കച്ചവടങ്ങള് ചെയ്യണത്
അത് ശരിയാണ് എല്ലാം തീർ ർന്നുന്നൊള്ളൊരു വിശേഷമാണു ള്ളത് യുവാക്കള് പല ബിസിനസും ഓൺലൈനിൽ സ്റ്റാറ്റ റ്റസുകളും സ്റ്റോറികള് കണ്ടന്റ് ക്രിയേഷനാണ് ഒരുപാട് കാര്യങ്ങള് കഴിവുള്ള ചെ ക്കമാര് നമ്മടെ കേരളത്തി ഇഷ്ട പോലൊണ്ട് ഓല് പല പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങള് അതിനെക്കുറിച്ച് പഠിച്ചുവരുന്നുണ്ട് ചെലവൾ പഠിച്ചുകാണ്ട് ഒരു ചെല കുട്ടികളെ പ്ലസ് ടു പഠിപ്പ്കഴിഞ്ഞിട്ട് പഠനം നിർത്തിയിട്ട് ഒരു ബിസിനസ്സ് തൊടങ്ങാൻ വേണ്ടിയിട്ട് ഒരു വർഷം രണ്ടു വർഷം ഒര് ഐഡിയ
ഇപ്പൊ എന്ത് എന്തായാലും ആശ ഇപ്പോ ചൂല് വിറ്റിട്ട് പൈസ ഉ ണ്ടാക്കണുണ്ട് നമ്മള് സാധനം മിറ്റടിച്ച് മിറ്റടിച്ചു
മിറ്റം അടിച്ചു വാരുന്ന ചൂലുണ്ടല്ലോ ആ ആ ബിസിനസാണ് അതാർക്കും ആ അറിയില്ല അത് തന്നെ ഇപ്പൊ ഇപ്പം ഇതിനെപ്പറ്റി സംസാരിക്കാന്നുണ്ടെങ്കിൽ തന്നെ നമ്മുക്ക് കൊറെ ഡിവൈൻസും ബിസിനസും ഇത് ഒരുപാട് വളർന്ന സംഗതിയാണേ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെ പറയാനുണ്ടോ
എന്താ ഞമ്മക്ക്ഇനി കാണാംട്ടോ
ഓ ആയിക്കോട്ടേ കാണുമ്പോ സംസാരിക്കാം ഓക്കെ എന്നാൽ ശരി